ആഹ് ആഹ് പറയാ ലേ ആഹ് അന്നേരം ഇങ്ങനെ കാലേൽ ഇങ്ങനെ ഇത് കൊണ്ടിരി ക്കുന്നു എന്നുള്ളത് നമ്മുക്ക് അറിയത്തില്ലല്ലോ
ആഹ് ആഹ് ആഹ്
അന്നേരം ഞങ്ങളിങ്ങനെ ഒത്തിരി ഹോസ്പിറ്റലിലൊക്കെ പോയി ലാസ്റ്റ് ഒരു പത്തു മാസം ഒക്കെ കഴിഞ്ഞപ്പഴും ഭയങ്കരവായിട്ടും ആ ഇടിച്ച് ചതഞ്ഞട വന്ന് പഴുത്ത പുഴിഞ്ഞ് അകത്തോട്ട് കേറി
അതല്ലേ ഉം അപ്പൊ അത് നല്ല പെയിനല്ലേ നടക്കാനിതിനൊന്നും പറ്റ്
ഇല്ലായിരുന്നു അങ്ങനെയായിരുന്നു എന്റെ സാഹചര്യം ചട്ടി ചട്ടി ചട്ടി ചട്ടി വേദ സഹിച്ച് വേദന സാഹിച്ച് ഈ ആഹ് ആഹ് അതെ അതെ അതെ ചുറ്റും വിങ്ങല എല്ലാം ആയിരുന്നു ഭയങ്കര നീരായിരുന്നു. കാലിന് ഈ നീര് വെച്ച് കൊണ്ട് കൊണ്ട് തന്നെ ഈ കാലങ്ങ് കരിവാളിച്ചു പോയി അപ്പൊ എല്ലാരും അത് എന്തോവാന്ന് നമുക്ക് അറിയത്തില്ല ബ ആശുപത്രി പോകാത്തോണ്ടല്ലിത്താ, ആശുപത്രി നമ്മള് ആശുത്രിയില് ഈ ലോക ത്ത് എനിക്കിനി ഒരു ഇല്ല പോകാൻ
ആഹ് മാറ്റി മാറ്റി പലയിടത്തും കാണിച്
പലയിടത്തും പോയി ഒരു ദിവസത്തെ ചികിത്സയല്ല ഒരിട ത്ത് ഒരു വർഷവൊക്കെ ചികിത്സിച്ചിട്ട് നമുക്ക് മാറാതെ വരുമ്പോ നമ്മൾ അടുത്തടുത്തോട്ട് പോവുായിരുന്നു അങ്ങനെ ലാ പത്ത് മാസം കഴിഞ്ഞ് കഴിഞ്ഞപ്പത്തേന് ഈ ഒരു പത്ത് മാസം ആ മുറിവും കൊണ്ടിരുന്നിട്ട് ട്ടും അത് ഒരു ആശുപത്രികളിൽ ഒന്നും തീരുമാനമായില്ല എന്നിട്ട് പത്ത് മാസം കഴിഞ്ഞപ്പോ പഴുത്ത് മുറി മുഴു മുറിവ് മൊത്തം അകത്തോട്ട് കുഴിഞ്ഞപ്പോ ഈ പച്ചമരുന്ന് പോലുള്ളവരൊക്കെ ഇങ്ങനെ ഒത്തിരി മരുന്നുകൾ പറഞ്ഞു അപ്പൊ പറഞ്ഞു മുറിവിന്ന് പഴുപ്പ് കൂടുമ്പോഴത്തേക്കും നമ്മ ഇൻഫെക്ഷൻ കൂടുമ്പഴത്തേക്കും ഉള്ളിൽന്ന് കുത്തി പറിയും ചൊറിച്ചിലും കൂടുതലായിരുന്നു.
ആ പക്ഷെ അത് മാത്രമല്ല നമ്മൾ ഈ ഒരു മുറിവ് ഇങ്ങനെ വെച്ചോണ്ടിരിക്കുമ്പോഴും അത് കൂടുതൽ ശരീ രത്തിലേക്ക് വ്യാപിക്കയാണല്ലോ
വ്യാപിച്ചു വ്യാ വ്യാപിച്ചോ ഇരിക്കുന്നതായിരുന്നു എനിക്ക് പ്രശ്നം ഉണ്ടായത്. അപ്പൊ എല്ലായിടത്തും ചെല്ലുമ്പം പ്രശ്നങ്ങള് ട്ടെ സ്റ്റ് ചെയുന്നു വയോപ്സിക്ക് കഷ്ണങ്ങളൊക്കെ ഇതിന്ന് പീസ് ചെയ്തൊക്കെ എടുത്ത് ക്യാൻ സറാണോന്ന് വരേ നോക്കി.
അയ്യോ
ഒരു വട്ട അല്ല മൂന്ന് വട്ടം നോക്കി അന്നി ട്ടൊന്നും റിസൾട്ട് നമുക്ക് എല്ലാം നെഗറ്റീവാണ് ബി പി പോലും കൂടുതൽ പിന്നെ എപ്പഴോ ഇപ്പം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നോ ക്കിയപ്പം ഈ കഴിഞ്ഞ ഒരു ആറു മാസം മുമ്പ് മാത്രം നോക്കിയപ്പോ എച്ച് പി ലെവൽ മാത്രം പഠച്ചോന്റനുഗ്രഹം കൊണ്ട് ഇച്ചിരി കുറവ് കാണിച്ചു. അല്ലാതെനിക്ക് എട്ടേ പോയിന്റ് അത് ഈ ഭക്ഷണം വേദന കൊണ്ട് കഴിക്കാതെയും കാൽസ്യ കുറവ് വിറ്റാമിൻ കുറവ് അങ്ങനെയൊക്കെ വന്നത് കൊണ്ട് മാത്രം
അതെ ആഹ് ആഹ്
അല്ലാതെ വേറെ ശരീരത്തിനൊരുസുഖന്ന് പറയാൻ ഒന്നുമില്ല
ഒന്നുമില്ല ഇതാണ് എന്നിട്ട് പിന്നെ എങ്ങനെയാണ് പരിഹാരം അവസാനം ഉണ്ടായത് എവിടുന്ന
പരിഹാരം ഉണ്ടായി എന്നിട്ട് ആഹ് ല അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ അ ഇങ്ങനെ ഈ ചൊറു ച്ചില് ഇങ്ങനെ കേറി കഴിഞ്ഞപ്പത്തേക്ക് ഇങ്ങനെ നമ്മുക്ക് ഇങ്ങനെ ഈ പച്ചമരുന്നിന്റെ ആൾക്കാര് പറഞ്ഞ് ആര്യവേപ്പിന്റെ ഇലയും പച്ചമഞ്ഞളും ഇട്ട് വെള്ളം തിളപ്പിച്ച് കാല് അതില് മുക്കി വെച്ചിട്ട് കഴുകാൻ പറഞ്ഞു
ആഹ് അതൊരു ആര്യവേപ്പ് ഒരു ഒരു വിഷചികിത്സയാണല്ലോ ശരിക്കും
ആഹ് ആഹ് ശരി ഇപ്പ എന്തുവാന്ന് ആർക്കും അറിയത്തില്ലല്ലോ ഇത് ടൈല് മുട്ടി ടൈല് മുട്ടി എന്ന് പറയുന്ന അല്ലാതെ ആർക്കും ടൈല്മുട്ടി കഴിഞ്ഞ ഇതെന്തണ്ടവാ കളി
ഞാനും അതന്നെയാണ് ചോദിക്കുന്നത് എനിക്ക് അത്ഭുതം തോന്നിയ അത എനിക്ക് ആദ്യമായിട്ടുള്ള അറിവാണ്
അറിവാണ് അന്നിട്ട് ആഹ് അന്ന് അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഈ മഞ്ഞൾ വെച്ച് അപ്പൊ എനിക്ക് കാല് മുക്കി വെച്ച് ഇള ചൂട് വെള്ളത്തില് ഉപ്പ് ഉപ്പും മഞ്ഞളും ആര്യവേപ്പും കൂടി ഇട്ട് വെള്ളം തിളപ്പിച്ചിട്ട് വൈകിട്ട് വെച്ചിട്ട് രാവിലെ എടുത്ത് ചെറിയ ചൂടു വെള്ളം തിളപ്പിച്ചതിലോട്ട് ഒഴിക്കുമ്പോ ഇളം ചൂടായിട്ട് കിട്ടും അപ്പ ഇളംചൂട് വെള്ളത്തി കാല് മുക്കി വെക്കും അങ്ങനെ ആഹ് അങ്ങനെ മുക്കി വെച്ച സമയത്ത്
ഈ ചൊറിച്ചില് കൂടിയപ്പം ഈ മഞ്ഞളിന്റെ കഷ്ണം വെച്ച് ഇങ്ങനെ ഒരയ്ക്കാൻ പറഞ്ഞു മുറിവിന്റെ സൈഡൊക്കെ
ആഹ് മഞ്ഞള് നല്ലൊരു ആന്റിബയോട്ടിക്ക് ആണ്
ആണ് ആന്റിബയോട്ടിക്ക് ആണ് ആഹ് അതെ അതെ അപ്പൊ അങ്ങനെ ഒരച്ച സമയത്ത് ഈ മുറിവ് നല്ല പോലെ അകത്തോട്ട് കുഴിഞ്ഞായിരുന്നു ഈ മ വേദന ഉണ്ട് വേദന സഹിച്ച് പല്ല് കടിച്ച് പിടിച്ചിട്ട് ഈ ഫ്രണ്ടിലത്തെ
പറയണ കേക്കുമ്പോ എനിക്ക് വേദനിക്കണു ഓ എന്തോ ഒരു ഫീല് വരുന്ന
വേദന കാരണം കൊണ്ട് ഈ ഫ്രണ്ടിലത്തെ പല്ലൊക്കെ കടിച്ചു പൊട്ടിയിട്ടുണ്ടോ ഒത്തിരി വേദന ഇങ്ങനെ സഹിച്ച് പിടിച്ച് അങ്ങനെ ഈ മഞ്ഞൾ വെച്ച് ഒരച്ചപ്പം എനിക്ക് ഈ മുറിവിനകത്ത് എന്തോ ഒന്ന് തടയുന്ന മാതിരി തോന്നി
ഫീൽ ചെയ്തു ആഹ്
ആഹ് അപ്പൊ ഞാൻ ആദ്യം ഓർത്തത് കണ്ണയുടെ ആ ഒരു
എല്ല് ഭാഗത്ത് എത്തിയന്ന് വിചാരിച്ചില്ലേ ആഹ്
തരുതരിക്കുവാ നമ്മുക്ക് മേല് വരെ ആഹ് രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ ഒര ച്ച് കഴിഞ്ഞപ്പോത്തേക്കും ചെറിയ ഒരു നമ്മുടെ ഈ പാ പത്രൊക്കെ കഴുകുമ്പോൾ കഴുകുന്ന കമ്പിച്ചകിരി പോലെ ഒരു ചെറിയ കഷ്ണം അതിനകത്ത് ഇരിക്കുവാ
ആഹ് അത് കണ്ടൂല്ലേ ഇയാള്
അത് കണ്ടു അത് കണ്ട് കഴിഞ്ഞപ്പം നഖം വെട്ടി നെയിൽ കട്ടറ്
ആഹ് ആഹ് ഓ അത് കിട്ടി അത് കി ഇയാള് തെളിവ് പോലെ സൂക്ഷിച്ചില്ലെ അത്
ആഹ് ആഹ് അതിൽ നിന്നാണ് അതിടെ ച്ചും കാര്യങ്ങളും എടുത്തപ്പോ അതിന്റെ ചെറിയ അതിന്റെ ചെറിയന്നല്ല അത് കഴിഞ്ഞഞ് ആഹ് കമ്പി എടുത്ത കഴിഞ്ഞതിന് ശേഷമാണ് ആ ഇടിച്ച ഭാഗം ഒന്ന് കരിഞ്ഞത്
അതെല്ലെ ആഹ് ആഹ് ആഹ്
കരിഞ്ഞ കഴിഞ്ഞപ്പോഴാണ് അത് കഴിഞ്ഞ ഒരു ഒരു അതൊരു രണ്ട വർഷം എടുത്തു ആ അത് ഫുള്ളൊന്ന് ഉള്ളെല്ലാം കരിഞ്ഞഞ് പെറുക്കി തറ പുറത്തോട്ട് തള്ളി വരണ്ടേ ദശ ആഹ് അങ്ങനെ എല്ലാം ഒന്ന് റെഡി ആയി ഇനി നട പക്കും എടുക്കുകയും ചെയ്യുന്ന ഒരു ഏറയ ആയതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ച ചലനം വരുമ്പോ ഇത് കൂടാനും താമസം
അതെ അതല്ല അപ്പ പിന്നെ എന്നിട്ട് അത് വെച്ചിട്ട് പിന്നെ ഡോക്ടറെ വീണ്ടും പോയി കണ്ടോ
ആഹ് ഡോക്ടർമാര് തന്ന ഇവർക്ക് ആന്റിബയോട്ടിക്ക് നമ്മൾ തരണാലല്ലേ
അതെ അപ്പൊ ഇത് കാണിച്ചു കൊടുത്തോ സംഭവം നിങ്ങൾ ഇതിന്റെ ഉള്ളിൽ നിന്ന് ഇത് ഇത് കിട്ടിയത് എന്നുള്ള കാരണം നിങ്ങൾ ഒരു അല്ല ആഹ് ഒരുപാട് നാളായിട്ട് കൺസൾട്ട് ചെയ്യണതല്ലേ അ അവർക്കും പിടിികിട്ടണില്ലല്ലോ എന്താ
ആഹ് അതെ അവരത് കഴിഞ്ഞതിന് ശേഷം ക്ഷ ഇത് വെച്ച് അവ ലാബിലൊക്കെ ടെസ്റ്റ് റിസൾട്ട് എല്ലാം വെച് അതിനുള ഭക്ഷണ മരുന്നകളും ഇന്ന എനിക്ക് തരാൻ തുടങ്ങി തന്നു അതിനു ശേഷം ഇത് കരിഞ്ഞു
അതെല്ലേ
ഉം അതിന് ശേഷം അത് കരിഞ്ഞിട്ട് അടുത്തടുത്ത് ഇത് മുകളിലേക്ക് കീറി പോട്ടി മസലിന്റെ പുറയിലായിട്ട് ചെറിയൊരു കുരുവോ ചെറിയൊരു കുരു പോലെ വന്ന് അത് പൊട്ടി അതൊരു ഒരു നമ്മുടെ ഒരു ഒരു ഉള്ളങ്കയുടെ വലുപ്പത്തിൽ ഒരു മുറിവായി ആ കാലൽ
ആശോ വീണ്ടും
ആഹ് വീണ്ടും ഓൾറെഡി താഴെ ആ മെർക്കുറി ഇൻഫെക്ഷൻ ഇരുന്ന സമയത്ത് അത് ഈ ബ്ലഡിൽ കറി അലിഞ്ഞിട്ട് ബ്ലഡ് ഫുള് എനിക്ക് ശരീരം ഫുള്ള് ഇതിട്ട് ഇത്
ആഹ് ആഹ് ഈ കെമിക്കൽ കണ്ടന്റ് ഈ
ആഹ് ആഹ് അപ്പൊ അതില് ഏത് വരാൻ കാര്യം എന്താന്ന് ചോദ ഞാൽ എനിക്ക് പ്രഗ്നൻസി സമയത്ത് ഒരു വെയ് ക്കൊസിന്റെ വെയിന ഉണ്ടായിരുന്നു
ഓഹ് അത് പ്രൊജക്ട് ചെയ്ത് തള്ളി നിക്കുന്നുണ്ടാവും
അത് ഇല്ലല്ലല്ല എനിക്ക് അതും ഇല്ല പ്രശ്നം അതല്ലേ ഞാൻ പറഞ്ഞതാ സുഖമന്ന് പറയാൻ ഇത് വെരിക്കോസ് വന്ന് പൊട്ടിയതായിരുന്നെങ്കിൽ പോലും നമുക്ക് അതിനൊരു ട്രീറ്റ്മെന്റ് ചെയ്യായിരുന്നു അല്ല ഇത് വെരിക്കോസ് ആണല്ലോ എന്ന് നമുക്ക് സമാധാനിക്കായിരുന്നു അ അതെന്ത് സംഭവിച്ചതെന്ന് ചോദിച്ചാല് ആ ഒരു വ്യ ക്കൊസ് വെയ്ൻ ചെറുതായിട്ട് ഒരു ഒമ്പത് പത്ത മാസത്തിൽ എനിക്ക് മൂത്തയാക്കെ വന്നിട്ടുള്ളൂ രണ്ടരുടെ ബാക്കി രണ്ട് ഡെലിവറീക്ക് എനിക്ക് വെരികോസ അങ്ങനെയുള്ള രു പ്രശ്നം ഉണ്ടായിട്ടില്ല ഇതിന്റതായ ഒരു ബുദ്ധിമുട്ടോ എനിക്ക് ഒരു സിംറ്റംസോ ഉണ്ടായിട്ടില്ല
ആഹ് ആഹ് ആഹ്
പക്ഷെ ആ ഒരു സമയത്ത് ആ ഒരു വെനൽ ഒരു വെലിക്കോസിന്റെ സംഭവം ഉണ്ടായപ്പം ആ വെയിനെനിക്ക് എനിക്ക് ബ്ലഡ് സർക്കുലേഷൻ കുറവായിരുന്നു
ഓഹ് ഓഹ് അങ്ങനെ ആഹ്
ഈ ഇൻഫെക്ഷൻ കയറടുത്ത് പൊട്ടിയപ്പം അത് കരിയാൻ പാടായി
ആശോ.
അത് അതിലും വല്ല്യ സാഹചര്യവാന്ന് പറഞ്ഞാ മതിയല്ലോ.
അ അയ്യോ ഹൊ.
വരുന്നതൊന്നോർത്തു നോക്ക്യേ.
ആഹ് അതാ ഞാൻ പറഞ്ഞത് ഈ മൂന്ന് ചെറിയ കുട്ടികളെം വെച്ചിട്ട്.
അതെ അതെ അതെ മൂന്ന് ചെറിയ കുട്ടികളന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതൊക്കെ ഭയങ്കര. അപ്പം എ രണ്ടു വർഷം. ഏഹ് മുമ്പ് ഈ കാല് കരിഞ്ഞു പോയി കഴിഞ്ഞെനിക്കള്ളതായി ഈ കുഞ്ഞവള്.
അതെ ലേ.
ആ സമയത്ത് എനിക്ക് എല്ലാം നോർമൽ ആയല്ലോ ആ സമയത്ത് ആ. സമയത്തുള്ളതാ കുഞ്ഞവള് കുഞ്ഞുവളായി കഴിഞ്ഞാണ് എനിക്ക് പിന്നെ ഈ കാര്യം വന്ന് പൊട്ടിയത്.
അതെ വീണ്ടും അതെലെ ആഹ്.
തം വന്ന് പൊട്ടിയിട്ട് നമ്മള് ഇവിടെ വേറെ ഒരു മെയിൻ ഹോസ്പിറ്റലിൽ പോയി സ്കിന്ന് എടുത്ത് വെ ച്ച് കഴിയാതെ വന്നിട്ട് സ്കിന്ന് എടുത്ത് വെച്ച് അത് ഹീൽ ആക്കി.
അതലേ ആഹ് അങ്ങനെയാണോ ചെയ്തത്. വേറെ വേറെ ഭാകത്ത്ന്ന് സ്കിന്ന് എവിട്ന്ന എടുത്ത് വെക്ക. അതെ ആഹ് പത്രേം വല്ല്യ മുറിവായി അതും അത്ര സീവിയർ ആയി.
മുറിവൊന്ന് അല്ലെ. ഇപ്പൊ പറഞ്ഞപ്പോ ഇത് ഇങ്ങനെ വേദനയൊന്നും അല്ല അത അങ്ങാഹ് മുറിവാങ്ങാനും കണ്ടാ നിങ്ങളൊക്കെ ബോധം കെട്ട് വീഴും.
അയ്യോ.
അതുപോലെ ആയി പോയായിരുന്നു എന്നിട്ട് പിന്നെ അതിന്ന് നമ്മുടെ പാ ഞാനും പഠിക്കുന്ന ഇങ്ങോട്ട് ഒക്കക്കാട പൊർത്തോട്ട് കാണാൻ തൊടങ്ങിയായിരുന്നു കാലിന്റെ.
അയ്യോ അതൊക്കെ മെയിൻ ഏരിയ ആണല്ലോ ഹാ അതെ.
കൻഹാർട്ട് എന്ന അറിയപ്പെടുന്നത്.
ആഹ് ആഹ് ശരിയാണ് അതാണ് ആഹ്.
ട്ട് അങ്ങനെ സ്കിന്ന് എടുത്ത് വെച്ച് നമ്മള് സർജറി ചെയ്തിട്ട്. ആ സ്കിന്ന് അവിടെ പിടിച്ചില്ല.
അയ്യോ പിടിച്ചില്ല.
പിടിച്ചില്ല അത് പിടിക്ക്യാതെ വീ ണ്ടും നമ്മള് മരുന്ന് കഴിച്ച് ഒരു ഒന്നര വർഷവും കൂടെ നിന്നു. ആ മുറിവ് ഡ്രസ്സ്‌ ചെയ്ത് മുറിവ് ഡ്രസ്. സെയ്ത് അത് ഒ ഒന്നും കൂടൊന്നു. കൂടിക്കഴിഞ്ഞപ്പം വീണ്ടും അട്ത്ത ഒരു സർജറി ഈ കഴിഞ്ഞ ഡിസംബറി ചെയ്തു.
ആഹാ ഓഹോ ഹോ അപ്പൊ ബയങ്കര.
അഞ്ചു മാ സായിട്ടൊള്ളു ആ സർജറി കഴിഞ്ഞിട്ട്.
അതലെ പക്ഷെ സംസാരത്തിന്ന് നല്ല പോസിറ്റീവ് എനർജി കിട്ടുന്നത് കൊണ്ട്. ഇത്രേം വേദന ക തിന്നാ ആളാന്ന് പറയാല്ലട്ടോ.
അയ്യോ പറയാനില്ലന്ന് പറഞ്ഞാ മൂന്ന് മക്കളാ നമ്മളെ ജീവിപ്പിച്ച് വെച്ചേക്കുന്ന ഇവിടെ. അത്ങ്ങടെ മുഖത്ത് തോന്നും ആഹ് അവരുടെ മുഖത് ത്ത് നോക്കുമ്പൊ നമക്ക് ഒന്നും മേല നമ്മൾടെ നമക് ക്കു എന്നാ ചെയ്യാൻ പറ്റും മൂന്ന് പെൺപിള്ളേരിട്ടേച്ച് എന്തെങ്കിലു ഒരു. തോന്നി വാസം പോലും നമുക്ക് കാണിക്ക്യാൻ പറ്റത്തില്ല. പിന്നെ വരുന്നിടത്ത് വെച്ച് കാണാന്നുള്ള രീ തിലങ്ങ് മുന്നേറി ഇപ്പം ആ സർജറി കഴിഞ്ഞിട്ട അടുത്ത ഒരു ടാസ്ക് അതിലു ഉണ്ടായി.
അശോ, എല്ലാത്തിലും ഒരു വിഷമഘട്ടം ഉണ്ട്. ഒരു ക്രൈസിസ് വരാനുണ്ട് എല്ലാ തിലും ല്ലേ? പക്ഷെ, അത് ഇയാൾക്കുള്ള പരീക്ഷണമാണ്. എന്തായാലും സക്സസ് ഫുൾ ആയല്ലോ?
അത് കഴിഞ്ഞ്, ഞാൻ ആഹ്, സർജറി ചെയ്തു.
ആഹ്, ആഹ്, ആഹ്
ചെയ്ത് കഴിഞ് കഴിഞ്ഞപ്പം, ഡിസംബർ മാസം ചെയ്ത സർജറിക്ക്. അമ്മോ, ഈ തൊലി എടുത്തെടുത്ത് എനിക്ക് മുപ്പത്തെട്ട് സ്റ്റിച്ച്ണ്ടായിരുന്നു. അതുകൊണ്ടല്ലെ ഞാ സ്റ്റിച്ചിന്റെ കാര്യൊക്കെ പറഞ്ഞപ്പോ, അത്ര നീറ്റ് ആയിട്ട് പറഞ്ഞത്. മുപ്പത്തെട്ട് സ്റ്റിച്ച് മേളി തൊലി എടുത്തെടുത്ത്. ഈ, മുറിവേലോട്ട് ഇത് വെച്ച് പിടിപ്പിച്ചു.
ആഹ്, അപ്പോഴും സ്റ്റിച്ച് വേണോല്ലോ?
ആഹ്, അവിടെ മുപ്പത്തിയാറ് സ്റ്റിച്ച് സ്റ്റാ പ്ലെയർ വെച്ച്. സ്കിൻ സ്റ്റാപ്പ്ളർ അടിച്ചു വെച്ചേക്കായിരുന്നു. അന്നിട്ട് ഈ സ്റ്റി ഈസ് ഒരഴ്ച കഴിഞ്ഞപ്പോൾ, ഈ സ്കിൻ സ്റ്റാപ്ലറും മറ്റേ സ്റ്റിച്ചും എടുത്തു. മറ്റേ മുകളിൽ തന്നെ നൂലിന്റെ കൂടത്തിൽ പൊട്ടിപ്പോയി.
ആഹ്
അതാ, ഞനാ അത് ഇങ്ങനാ പറഞ്ഞപ്പ ഞാൻ പെട്ടന്ന് പൊട്ടി പോകുന്ന കാര്യം പറഞ്ഞ പെട്ടെന്ന് പറഞ്ഞ് തന്നത്. അടിലെ സ്റ്റി ബെ സ്റ്റാ പ്ലെയർ പിന്നെ എടുത്തു. എടുത് കഴിഞ്ഞിട്ട് അവര് ഡ്രസ്സ് ചെയ്ത് നമ്മള്.
കട്ട് ചെയ്ത്. ഒന്ന് കട്ട് ചെയ്ത് വിളിക്കാം കേട്ടോ?
ഓക്കേ, ഓക്കേ